ഹലോ ഹലോ കേക്കാവോ?
ആഹ് കേക്കാം ചേച്ചി പർഞ്ഞോ.
ആഹ് സുഖാണോ?
ഓഹ് സുഖം തന്നെ ചേച്ചിക്ക് സുഖം തന്നെ
ആഹ് സുഖാണ് സുഖാണ് എങ്ങനാ മഴയെക്കെ ഉണ്ടോ?
മഴാ ഉണ്ടാർന്നു കൊഴപ്പയില്ല ഇപ്പൊ മഴ കൊറവ് തന്നെ. അവടെയാ?
ആഹ് ഇവടെ നിർത്താത്ത മഴയായി ര്ന്നു.
ആഹ് ആഹ് ഇവടെ രാവിലെ ഒരു തവണ പെയ്താര്ന്നു.
ആഹ് ഇവടെ രാവിലെ അങ്ങനെല്ല ആം. ഏഹ് രാവിലെ കൊർച്ചൊന്ന് ഏഹ് പെയ്തിട്ട് എഹ് ഇച്ചിര്യൊന്ന് വരച്ചിട്ട് വീണ്ടും മഴ വീണ്ടും ഒരല്പസമയം വെരക്കും വീണ്ടും മഴ ഇങ്ങനെ ഇങ്ങനെ നല്ല മഴയായിര്ന്നു.
ഓഹ് ഓഹ്
പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ്ട്ടെന്നാ ഫുഡ് കഴിച്ചായിര്ന്നോ?
ആഹ് ഫുഡ് കഴിച്ചില്ല. എന്താ സ്പെഷ്യൽ ബി
ഇല്ല എന്താ രാത്രി സ്പെഷ്യലായിട്ടൊന്നുല്ല. ഉച്ചത്തെച്ചോറ് തന്നെ.
ഓഹ് ഓഹ് ഇവിടെ ഇവിടെ ഇനിചേട്ട എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരും ഗ്യാസൊക്കെ തീർന്നിരിക്കണ ഇരിക്കായിരുന്നു.
ഓ ഹ്പുറത്തീന്ന് കൊണ്ടുവരല്ലേ.
ആ
ആ മോൻഉറങ്ങിയോ.
ഇല്ല ഇവിടെ ഇരിപ്പോണ്ട്.
ആഹ് താമസിക്കോ ഉറങ്ങാനായിട്ട്.
ഇന്ന്അവന് സ്കൂളിൽ ക്ലാസ്സില്ലായിരുന്നു അതുകൊണ്ട് ഉച്ചയ്ക്ക് ഉറങ്ങിയായിരുന്നു. അതുകൊണ്ട് ഇനി കൊറച്ച് ലൈറ്റ്ആകും ഉറങ്ങൻ അവിടെയോ.
ഉറങ്ങില്ല ടി വി കണ്ടോണ്ടിരിക്കുവ.
ആഹ് ആഹ്
ഉഠ പിന്നെ അപ്പോ ഏഹ് മോന്നും കഴിച്ചില്ലേയിന്നോ.
ഓ മോന ദോഷ വാങ്ങിചോടുത്തായിരുന്നു.
കൊടുത്തായിരുന്നു ആഹ്.
ഓഹോ
താമസിക്കോ ചേട്ടൻ വരാനായിട്ടൊക്കെ താമസിക്കോ
ഇല്ല ഒരു അര മണിക്കൂർ കഴിയും പറഞ്ഞു വിളിച്ചപ്പോ.
ഓ ഹ്പിന്നെ വേറെന്താ വിശേഷം അവിടെ നാട്ടില്.
ഇവിടെ നാട്ടില് വേറെ വിശേഷം ഒന്നു ഇല്ല. മോന പട്ടി ഒന്ന് മാന്തിയായിരുന്നു അതന്നെ. ഉ. ആഹ് ആഹ്
വളർത്തു പട്ടിയാണോ അതോ പുറത്തുള്ള പട്ടിയോ?
ഇഇവിടെ വളർത്തുന്ന ഇവിടെ വളർത്തുന്ന.
വളർത്തുന്ന ഇഞ്ചക്ഷൻ എടുത്തായിരുന്നോ മോനെ.
ഓ ഇഞ്ചെക്ഷൻ എടുത്ത് സെക്കൻഡ് ഡോസും കഴിഞ്ഞു ഇനി ആറാം തീയതി.
ഓഹ് എന്താ കളിച്ചിട്ട് പട്ടിയുടെകൂടെയക്കെ.
പട്ടിയുടെകൂടെ കളിക്ക മാത്രമല്ല അതിന് ഉപദ്രവം ഉണ്ട്.
ഓഹ് അപ്പം വെച്ച് മാന്തി കൊടുത്തആയിരിക്കും.
അല്ല സ്കൂളിൽ പോകാൻ വേണ്ടി രാവിലെ എണീറ്റ് വന്ന അപ്പോ അത് ആ പട്ടിക്കുട്ടി ഇവന അങ്ങനെ ഉദ്രവിക്കൂല ഇവൻ അങ്ങോട്ട് ഉദ്രവിക്കുന്നതേ ഉള്ളൂ.
ഓഹ്
രാവിലെ എണീറ്റ് വന്നപ്പോ നമ്മള് കുഞ്ഞു പിള്ളോരെ എടുത്ത്തോളിലിടൂലെ. അതുപോലെ എടുത്ത് തോളിനിട്ടതും അതിന്റെ നഖം കയറി കഴ കഴുത്തിൽ മാന്തി. ഇങ്ങനെ പോറി ചോര പൊടിഞ്ഞതോണ്ട് ഞാൻ കൊണ്ടുപോയി. ചോര പെടിഞ്ഞതോണ്ട് പിന്നെ ഞൻ അവര് റാബിസിന്റെ ഇഞ്ചക്ഷൻ ഇടുത്ത്. കഴുത്തിൽ തന്നെ എടുത്തു.
എടുത്താ കരഞ്ഞില്ലേ മോൻ.
ആ കൈത്തിലെടുത്തപ്പോൾ കരഞ്ഞു നല്ല കരച്ചിലായിരുന്നു.
ആഹ് അപ്പ ഇനി ചെയ്യൂലല്ലോ ഇനി വേദന കൊണ്ട് ഇനി ചെയ്യൂല പ-
അയ്യോ ഇനി ചെയ്യൂലന്ന് തന്നെ എല്ലാരും വിചാരിച്ചു വീണ്ടും ചെയ്യലുണ്ട് ഹ് ഹ് ഹ്
അയ്യോ ഹ് ഹ്
ആ വേദന ഇഞ്ചക്ഷൻ സെക്കൻഡ് ഡോസ് എടുത്തപ്പഴും കരഞ്ഞു അപ്പോ ഞ വിചാരിച് എടുക്കൂലന്ന് എടുക്കൂലാന്ന് പറയിം പിന്നെ എടുക്കുലാന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ കാണുമ്പോ വീണ്ടും അവനെ തൂക്കി
പറ്റും ഓ അവന് പ പറ്റൂല അതിനെ കാണുമ്പോ വീണ്ടും ചെന്ന് പിടിക്കാൻ തോന്നുവായിരിക്കും
ആഹ് മര്യാദക്ക് എടുത്തെങ്കിൽ എന്ത് വേണം ഭയങ്കര ഉപദ്രവാ അതിനെ
ഓ ഓഹ് ങ്ങനെ പ - പട്ടിയെ മാത്രേ ഉപദ്രവിക്കുള്ളെ വേറെ എല്ലാ വളർത്തു മൃഗങ്ങങ്ങളെ ഉപദ്ര -
എന്തെടി ൻക് ഇല്ലല്ല വേറെ വേറെ അങ്ങനെ ഒന്നിനെ ഉപദ്രവിക്കൂല്ല ഇതിപ്പോ ഇവിടെ വളർത്തണതോ ണ്ടാണെന്ന് തോന്നണ് കൊച്ചല്ലേ കൊച്ച് തീരെ പൊടിയാത്
ഓ ഓ ഓ ഓ മഴയത്തൊക്കെ ഇറങ്ങി കളിയൊക്കെ ഉണ്ടോ മോൻ
മഴയത്ത് ഇപ്പോ ഇടക്ക് വയ്യാതായതിനു ശേഷം നുമോണിയ വന്നയിനു ശേഷം ഞാൻ മഴയത്ത് വിടൂല
അല്ല കാ കാണാതിരുന്ന ഇറങ്ങി കളിക്കാനൊക്കെ ഇഷ്ടാണോ മഴയത്തൊക്കെ കാണാതെ ഹഹ ഹ ഓഹ് സോറി ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഓ ഓ ഒ
അങ്ങനെ മ്മ് ഇഷ്ടോക്കെ തന്നെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടആണ്
ഓഓ ഓഹ് പിന്നെ ഉച്ചക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്തെലും ഉണ്ടായിരുന്നോ
സ്പെഷ്യൽ ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് തീർന്നു പോയി നമുക്ക് നാളെ വരുള്ളൂ ഇവിടെ അടുപ്പ് ആഹ് വുട് വാങ്ങിച്ചു പുറത്ത്
പോ
അടുപ്പ് കൂട്ടാനുള്ള സൗകര്യല്ല
ആഹ് ഹാ ആഹ് ഹാ ഓ ഇപ്പ ഗ്യാസും അങ്ങനെയാണല്ലോ കുറച്ച് താമസിച്ചല്ലേ കിട്ടത്തുള്ളൂ ഉടനെ ബുക്ക് ചെയ്ത ഉടനെ കിട്ടത്തില്ല അല്ലെ
ഉം പക്ഷെ നമ്മള് മെനഞ്ഞാന്ന് ബുക്ക് ചെയ്തു ആഹ് നാളെ വരൂന്ന് പറഞ്ഞു ഗ്യാസ് വിളിച്ചു പറഞ്ഞു
പക്ഷെ കഴിഞ്ഞ മാസമൊക്കെ നല്ല ഇതായിരുന്നു ഒരു നാ ഹേ ഒരെണ്ണം ബുക്ക് ചെയ്താ നാല്പത്തഞ്ചച് ദിവസം കഴിഞ്ഞേ അടുത്തത് കിട്ടത്തുള്ളൂ
ഓ അത് മറ്റേ യുദ്ധത്തിന്റെ ഇതില് ക്ഷാമമായിരുന്നെല്ലാം
ആഹ് അത് കൊണ്ടായിരുന്നു ആഹ് ഇപ്പൊ അതൊക്ക അതൊക്കെ മാറിയല്ലേ ഇപ്പൊ
ഇപ്പ എല്ലാം മാറിയില്ല പെട്രോളിനെല്ലാം വെല കൂടി പെട്രോൾ എല്ലാം ഇതല്ലേ
അല്ല പെട്രോളിനൊക്കെ വില കുറഞ്ഞന്നൊക്കെ ഇന്നലെയൊക്കെ ഇതിൽ ന്യൂസില് കാണിക്കുന്നുണ്ടായിരുന്നു ന്യൂസിലല്ല ഞാൻ യൂട്യൂബ് ഒക്കെ എടുത്തപ്പോഴത്തേക്ക അതില് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പെട്രോളിന് ഡീസലിന് അതഅറിയത്തില്ല പെട്രോളിനും ഡീസലിനും ഇതിനും ഗ്യാസിനും വെല കുറഞ്ഞു ഗ്യാസിന് നൂറ്റി എൺപത് രൂപ എങ്ങാണ്ടോ കുറച്ചന്ന് അങ്ങനെ എന്തോആണ് ഞാന്
ഓഹ് ഗ്യാസിന് ആയിരത്തി നാല്പ്പത് രൂപയ ഇന്ന് കൂടി വില ഗ്യാസിന്
വീണ്ടും കൂടിയാ
ഉം ആയിരത്തി നാല്പ്പത്ന്ന് വില
അയ്യോ ഓഹ് ഓഹ് ഓഹ്
പെട്രോളിന് വില കുറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല ഞാൻ വാർത്ത നോക്കിയില്ല
അല്ല ഇപ്പ ഗ്യാസിന് ഇപ്പ ഏ ഹേ അത ഇല്ലി യി ഇനി മുതൽ എടുക്ക്ണെന് തന്നെയണ്ടോ അത് ഇത് ആയി വന്നില്ലേന്ന് അറിഞ്ഞില്ല കേട്ടോ
ഓഹ് ഓഹ്
ഇനി ഞമ്മള് ഇനി ചിലപ്പോ മിക്കവാറും ഇനി ഒരു അഞ്ച് പത്ത് ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്യിണേനൊക്കെ ഏത് വെല കൊറയുായിരിക്കും
ആഹ് ആഹ് ശേച്ചിയ്ക്ക് വണ്ടിയുണ്ടാ?
ഓ വണ്ടിയുണ്ട്
അപ്പൊ പറ്റുവാണാ
ഓ പെട്രോൾ ടു വീലർ പെട്രോൾ തന്നെ
അതിനെ പെട്രോൾ വണ്ടിയാണാേന്ന്
അതെ അതെ പെട്രോളും ഉണ്ട് ആ ഇലക്ട്രിക്കും ഉണ്ട് അതെന്റെ എഴാ ഹുസ്ബന്റിന് ഇലക്ട്രിക് വണ്ടിയൂ എനിക്ക് പെട്രോളിൻ്റ
ആഹ് ആഹ്
ഉം
ആ പിന്നെ അവിടെ എന്തായ്നു ഉച്ചക്ക് സ്പെഷ്യല്
ഇവിടെ ചോറ് ആ മീന് ചൂര മീന് തോരൻ വേറെ സ്പെഷ്യലൊന്നും ഇല്ല എന്നും കഴിക്കുമ്പോലെയെക്കെത്തന്നെ മഴയായോണ്ട് ഇന്ന് മോന് സ്‌ സ്കൂളില് വെട്ടില്ല നല്ല മഴയായിരുന്നു പിന്നെ സ്കൂളില് വിട്ടില്ല ഇനി അങ്ങനെ വീട്ടിലുണ്ടായിരുന്നുന്ന്
ഓ ഓ ഇപ്പ് മുദരീക്കണ്ടാ ഇപ്പഴും
വികൃതി കണ്ടില്ലാന്ന്ണ്ടെ മഴയെത്തൊക്കെ ഇറങ്ങി കളിച്ച്കളയും ആ നമ്മള് കാണായാണെനീ ഓടി വീട്ടിനക ത്ത് കേയറിക്കളയും കാണയാണെന്നുണ്ടെങ്കിൽ
ആഹ് ആഹ് പിന്നെ മോൻ ഫുഡൊക്കെ കഴിച്ചാര്ന്നാ
സമയംയായി പകലൊന്നും ഒർങ്ങുലല്ലോ അതുകൊണ്ട് എന്തായാലും നീ പോറ
ഉം ഉം
പിന്നെ അവന്തെയ്യുവ മോൻ എന്തെയ്യുവ
ല്ലേ മോന്
മോന് ട്യൂഷനൊന്നുല്ല ഞാന ഇരുന്ന് ആ ഞാൻ ഇരുത്തി പറഞ്ഞു കൊടുക്കുന്നന്നെ എന്തായാലും ഇനി ഒരു ആറു മാസക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കും ടൂഷ്യോ അല്ലെങ്കി വീട്ട് അല്ലെങ്കി വീട്ടിന്റെ അടുത്ത് ത്തുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ട്യൂഷന് വിടണോന്ന് വിചാരിച്ചിരിക്കയാണ് കുറച്ചും കൂടെ അ അ ഇപ്പൊ ഒന്ന് അശ്ശരങ്ങൾ എഴുതി തൊടങ്ങിയിട്ടേ ഉള്ളു ഇപ്പൊ നമ്മള് കൊണ്ടുവന്നാക്കിയ എല്ലാം കൂടെ അവന് ഇതായിപ്പോവും അപ്പൊ ഒന്ന് എഴ്ല് വരട്ടേന്ന് വിചാരിച്ചിരിക്കുവാ
ഉംഉം ഞാനി വിടവടെ യു കെ ജി ലായപ്പഴാ യു കെ ജി ൽ തുടങ്ങുന്നതിന് വെ ക്കേഷൻ സമയത്താ ട്യൂഷനാക്കിയത് പക്ഷെ ആദ്യമേ ആക്കണൊന്ന് തോന്നിന് അ ആക്കിര്ന്നേ കൊള്ളാരുന്നന്ന് തോന്നി ന്ക്ക് ആക്കിയപ്പോ ട്യൂഷന് പോയപ്പോ ബെറ്റ് ടൂഷ്
ദേവന്
ആ ട്യൂഷന് പോയപ്പോ മുമ്പത്തേനക്കാളും നല്ല ബെറ്ററ് ആ ട്യൂഷന് പോയപ്പോ മുമ്പത്തേക്കാളും നല്ല ഇതുണ്ട്
ഉം ഓ എന്ന് എന്റോടെയും ടീച്ചറ് പറഞ്ഞായിരുന്നു സ്കൂളിലെ ടീച്ചറ് പറഞ്ഞായിരുന്നു എന്തായാലും ഒരു ആറ് മാസം ഒന്ന് അട് അക്ഷരൊക്കെ നല്ലതായിട്ട് ഒന്ന് എഴുതി ഇപ്പൊ ഒന്ന് എഴുതി തുടങ്ങയിട്ടേ ഉള്ളൂ അപ്പോം ഇത്തിരി ഒന്ന് അവ ഇഷ് ഇഷ്ടപ്പെട്ട് വരട്ടെ അതിന് ശേഷം അല്ലാതെ നമ്മൾ കൊണ്ട് എല്ലാം കൂടെ സ്കൂളില് പഠിപ്പിക്കുന്നു ഞാൻ വീട്ടി ഇരുത്തി പഠിപ്പിക്കുന്നു ഇനി ട്യൂഷനും കൂടി ആവുമ്പോൾ എല്ലാം കൂടെ അവൻ മടുത്തു പോവും
ആ ട്യൂഷൻ അ ആ ട്യൂഷന് വിട്ടാൽ പിന്നെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യം വരൂല്ല
നമ്മള് പഠിപ്പിക്കേണ്ട ആവശ്യം വരൂല പക്ഷെ എൻ്റെടുത്ത് ട്യൂഷന് വിട്ടാ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂട പക്ഷെ എന്റെടു എന്നെ പേടിയണ്ട് പാതാ പിള്ളേർ അമ്മമാരോടെ തിരിക്കല്ല ഇട്ട് തിരിക്കണുണ്ട് എന്താ എന്താണെന്ന് അറിഞ്ഞുടാ
ആഹ് ഞാനും അങ്ങനെ ട്യൂഷന് വിടണ്ടന്ന് വിചാരിച്ച തുടക്കത്തിലൊക്കെ എന്റെ അടുത്തിരുന്ന് പഠിക്കുയിരുന്നു പിന്നെ പിന്നെ എന്റെ അടുത്തുനിന്ന് പഠിക്കാൻ വല്യ ബുദ്ധിമുട്ടായി പിന്നെ അതുകൊണ്ടാണ് ഞാൻ ട്യൂഷൻ ആക്കിയത്
ആഹ് യവനുവിനയ എനിക്കറിഞ്ഞൂട എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പൊ ഇരിക്കണുണ്ട് ഇപ്പം കൈ പിടിച്ചെഴുതി പ്പിക്കാനൊക്കെ ആയാലും കൈയൊക്കെ തന്ന് സ്വന്തായിട്ട് എഴുതാൻ പറയുമ്പോ എഴുതുന്നുണ്ട്. ഞാന് വിചാരിക്കുന്നു എന്തായാലും ഒരു ആറു മാസം കഴിഞ്ഞതിന് ശേഷം നോക്കാം എന്ന് വിചാരിച്ചിരിക്കണ് എപ്പഴേങ്കിലും ഒന്നും ആക്കണം ആക്കണില്ലന്നല്ല ആക്കണം
ആഹ് ഓ പിന്നെ ഹസ്ബൻഡ് ഒക്കെ വന്നായിരുന്നോ ജോലി കഴിഞ്ഞ്
ഹസ്ബൻഡ് വന്നായിരുന്നു വന്നിട്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൽ അവിടെയി ചെറിയ ക ഈ ക്ഷേത്രത്തിൽ ഈ മറ്റേ കാളയും ആടിനെയൊക്കെ നടക്ക
ഓ ഓ
അങ്ങനെ നടക്കി വെച്ച ഒര് കാളക്കന്നിനെ അവിടെ കെട്ടിയേക്കാ അപ്പൊ അതിന ഇത് വെള്ളം കൊടുക്കാനൊക്കെ എടക്ക് പോവും. ആരെങ്കിലുമൊക്കെ തന്നെയാണ് നോക്കുന്നത് അപ്പൊ ഇന്ന് പോയി വെള്ളം കൊടുക്കാനൊക്കെ അങ്ങോട്ട് പോയേക്കാ പോയിട്ട് ഇനി ഇനിയിപ്പ വരും.
ഓ ശെ
വെള്ള ഓക്കെ കൊടുത്തു ഉം ശരി ശരി